കേക്കാമോ
ആഹ് കേക്ക കേക്കാം കേക്കുന്നില്ലേ ഇന്ന് നമ്മടെ ഒരു ഹ് നമ്മുടെ കൂടെ പഠിച്ച ഒരാളുടെ കവിത പുസ്തക പ്ര പ്രകാശനം ണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി
അത്ശെരി എങ്ങനെ ഉണ്ടായിരന്ന്
അതില്ലേ ഗാന്ധി ഭവൻ ആരാന്നറിയല്ലേ ദീപ്രിയ ആ അത് ഗാന്ധി ഫ കുഴപ്പമൊന്നുമില്ല കുറെ കവികൾ വന്നിരുന്ന അവര് കുറെ ഡയലോഗുകളൊക്കെ പറഞ് അവസാനം പുസ്തക പ്രകാശനം നടത്തിയ ഒരു പുസ്തകം വാങ്ങിച്ച് ങ്‌പോരുന്നു
എല്ലാർക്കും കിട്ടിയൊ പുസ്തകം
ചുമ്മാ അല്ല, പൈസ കൊടുക്കണം. നൂറ് രൂപ കൊടുക്കണം. നൂറ്റി നൂറ്റി അറുപത് രൂപയുടെ സാനമാ നമുക്ക് നൂറു രൂപക്ക് തന്ന്.
വ ആഹ് വായിച്ചിട്ടൊന്ന് പറയണേ
എനിക്ക് കവിതയൊന്നുല്ല അറിയത്തില്ല അപ്പാ. ജീവിതത്തി അയിനെ പറ്റി അ ആ ത്തോ ഒന്നും എനിക്കറി എനിക്കറിയത്തില്ല.
എന്നാ വായിക്കാൻ അറിയാവുന്നവർക്ക് കൊടുക്ക്
ആഹ് വേണേ തരാം വേണെ തരാ
ആഹ് വെച്ചിരുന്നാ മതി ഞാൻ വായിച്ചോളാം സമയം കിട്ടുമ്പോ മേടിച്ചോളാം ഉം കവിതയോ ഒര് പേപ്പറാ ഒര് എന്താ സാനം പൊതിഞ്ഞോണ്ടിരുന്ന പേപ്പർ കിട്ടിയാലും ഞാൻ കുത്തിയിരുന്നു വായിക്കും. എനിക്ക് വായിക്കാ ഇഷ്
അത് അതല്ല ഞാൻ ചോയിച്ചെ. കവിതയൊക്കെ അറിയാവോന്നു വായിക്കാൻ. വായിച്ച് അർത്ഥവൊക്കെ അറിയാവോന്നു
കവിത വായി ക്ക്യാൻ എന്തോ പാട്. വായിച്ചാ പോരെ. കവിതയാണോ അല്ലാതെ ഉം കഥയല്ലേ നോവലല്ലേ
അല്ലല്ല
ഓഹ് അത് ശരി മൊത്തം കവിതയാണോ ഉം സ്വ ജീവിതമാണോ വ. സ്വന്തം ജീവിതാനുഭവവാണോ?
അല്ലല്ല. പ്രണയ നൈരാശ്യങ്ങളിലുണ്ടാവുന്ന ഓരോ കവിതകളും
ആഹ് അപ്പൊ സ്വന്തം അനുഭവം അല്ലല്ലേ
അതിനി എനിക്കറിയത്തില്ല ആന്നോ അല്ലയോന്ന്. സ്വന്തമാന്ന് പറഞ്ഞില്ല.
ഓഹ് അങ്ങനെ
ഓരോത്തർ പറഞ്ഞും കേട്ട് അറിഞ്ഞൊ വെച്ചോണ്ടുള്ള ഇത് വെച്ചൊണ്ടാ പ്രേരണയിൽ എഴുതിയെടുത്തേന്നാ പറഞ്ഞെ.
ആഹ് ഞാനിപ്പോ ഈയിടയ്ക്ക് ദിവ്യ ശ്രീധർന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അതെവിടെയാ മാവിടെവിടെയാ പു തൂരുമാറണം അവിടെ എവിടെ എങ്ങാണ്ടുള്ള ഒരു പിള്ളേ കവിതെ കവ് അവള് കഥ എഴുതാറുണ്ട്. പുള്ളേർ രണ്ട് നോവൽ എഴുതി വായിച്ചായിരുന്നു പക്ഷെ രണ് ദിവ്യാ എസ് അയ്യർ അങ്ങനെ ദിവ്യ അങ്ങനെ എന്തോ പേരാ അയ്ൻ്റെ.
ദിവ്യ എസ് അയ്യർ കളക്ടറാ.
അതല്ല ഇതിന്റെ പേരും അങ്ങനെ എന്തോ ആ. ദിവ്യാ എസ് ബാക്കി എന്തോ ഒണ്ട്. ദിവ്യാ ശ്രീധറോ അങ്ങെനെയെങ്ങാണ്ട മറ്റേ സിനിമാ നടിയല്ല. അല്ലാതെ ദിവ്യ എന്തോ പേര് ഞാൻ മറന്നു പോയടെ. സോറി ആഹ് മറന്നുപോയി ആഹ് അങ്ങനെ അപ്പ അത് പുള്ളിയുടെ പുള്ളിക്കാരിയുടെ ജീവിതകഥയാണ്. ഒരുപാട് പേര് അവർക്ക് അതിന്റെ ഇത് ഇൻസ്റ്റായിലൊക്കെ മെസ്സേജ് അയച്ചു ചോദിച്ചു അപ്പോ അവര് പറഞ്ഞു സ്വന്തം ജീവിത കഥയായാണ് ന്ന് നല്ല കഥയാണേ അത് രണ്ടെണ്ണം വായിക്കാൻ. മറന്ന് വെച്ച ഹൃദയവും ഒന്നിന്റെ പേര് മറന്ന് വെ ച്ച ഹൃദയം. പിന്നെ ഒന്നിന്റെ പേര് ഞാനങ്ങ് മറന്നു പോയി. എന്റെ വായിൻ തുമ്പിലിരിക്കുന്ന്. കൊറച്ച് നാളായതേ ഉള്ളൂ ഞാനത് വായിച്ചിട്ട് നല്ല നോവലാ രണ്ടും.
ആഹ് അതൊക്കാരെ കവിത കഥയൊക്കെ വായിക്കാൻ പറ്റും. കഥയൊക്കെ വായിക്കാൻ പറ്റും കഥയൊക്കെ വായിക്കാ പറ്റും പക്ഷെ കവിത അങ്ങോട്ട്
നല്ല നല്ല കഥയാണ് രണ്ടും. ആഹ് ഇത് ഫസ്റ്റ് വായിച്ചിട്ട് ഞാൻ അതിന്റെ സെ ക്കൻ പാർട്ടാണ് അത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന്റെ രണ്ടാം ഭാഗവും വാങ്ങിച്ചത് വായിച്ചത്. നല്ലെയൊരു കഥയാണ്. ഉം ഫുഡൊക്കെ ഉൺ ഫുഡ് ഉണ്ടായിരുന്നോ?
ഫുഡാ ഗാന്ധി ഗ്രാമത്തിലേ മറ്റേ ഗാന്ധി ഭവൻ ഇല്ലേ അതിൻ്റെ അയിന്റെ ഒര് നെടുമ്പനയിൽ ഒരെണ്ണമുണ്ട്.
ആഹാ.
അപ്പൊ അവിടെ വെച്ചായിരുന്നു പരിപാടി അപ്പം വേറൊരു ടീ ഒരാള് അവിടെ ഫുഡ് എന്ന് സ്പോൺസർ ചെയ്തായ്രുന്നു. അവി ടേക്ക് വേണ്ടി. അത് ഇവരെ കൂടെ ചേർത്താന്ന് അറിയത്തില്ല. എന്തായാലും ഫുഡ് ഉണ്ടായിരുന്നു.
ആഹ്.
ഊണ് ഊണ് ഉണ്ടായിരുന്നു ഊണ്.
ആഹ് അത് ശരി. ഉം ഫുഡ് മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ പോലെ ആയി ന്നങ്ങള് ന്ന് ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ല താമസിച്ചു പോയെ എല്ലാം കഴിഞ്ഞപ്പം. കാരണം അവർക്ക് കുഞ്ഞ് പന്ത്രണ്ട് മണിക്കാ സാധാരണ പള്ളി പിരിയുന്നതേ
മ്മ്
പള്ളി വിരിഞ്ഞു കഴിഞ്ഞപ്പോ യുവജന സഖ്യത്തിന്റെ ഒരു മീറ്റിംങ്ങ് ഉണ്ടായിരുന്നു. കർണാടകേന്നൊരാ അച്ഛം വന്നിട്ട് അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട മണിയായി അപ്പം എഹ്
ഇംഗ്ലീഷ് പറയൂ
അല്ല പുള്ളി മർ മലയാള എന്നന്ന് വെച്ചാൽ കർണ്ണാടകയിൽ നിന്ന് വന്നിട്ട് ട്ടുന്ന് പറഞ്ഞാ പുള്ളി അവിടെ മലയാം പള്ളിയിലെ മലയാളം അഛനാ പള്ളിയിലെ ന കർണ്ണാടകല്ല ജനിച്ചതും വളർന്നതും എല്ലാം
മലയാളിയാ മലയാള അറിയാം
ഹിന്ദുമതത്തിൽ അല്ല സോറി ആഹ നമ്മ ഒന്നുമല്ല ഒന്നുമല്ല ആ വളർന്നിട്ട് പുള്ളി അച്ച ഒന്നുമ ഇ പേ പറയാെ ഞാൻ വളർ വളർന്നിട്ട് അച്ഛനായതാണ് അച്ഛനായതാണ് അപ്പം ആ അവർക്ക് നന്നായിട്ട് മലയാളം സംസാരിക്കാം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മലയാളമാണേ വർഷങ്ങളായിട്ട് കർണ്ണാടകയിലാണെങ്കിലും ഈ ബാംഗ്ലൂര് അങ്ങനെ ഇവിടെ ഇങ്ങനെയുള്ള ഇവിടൊക്കെ പോകുന്നേ അപ്പൊ അച്ഛന്റെ ക്ലാസ് ഉണ്ടായിരുന്നു അച്നായിരുന്നു ഇന്നത്തെ കുർബാനയും അപ്പൊ അത് കഴി ക്ലാ ഉണ്ടായി അപ്പൊ ഈ യുവജന എല്ലാ കുട്ടികളും എല്ലാവാരും വീട്ടിൽ പോയി കുഞ്ഞുങ്ങളുടെ കുറച്ച് പ രക്ഷ വാക്കൾ മാത്രം അവിടെയള്ളായിരുന്നു താമസിച്ചപ്പോ അവരും ഒക്കെ അങ്ങ് പോയി തിരിച്ച് വിളിച്ചുകൊണ്ട് വരാമന്ന് പറഞ്ഞിട്ട് അപ്പം ഇവരുടെ പ്രോഗ്രാാം ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസ് അല്ലാതെന്തൊക്കെയ ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോ രണ്ട് രണ്ടരോളോ ആയി അവർക്ക് അവിടെ ഫുഡ് ഉണ്ടായിരുന്നു നമ്മളെ ലാസ അവര ഒന്ന് വിളിച്ചു പക്ഷെ നമ്മള് പോയില്ല ഞാനോജസൊന്നും പോയില്ല കൊച്ചുങ്ങളൊക്കെ പോയി കഴിച്ചു ആഹ് അവരെല്ലാം കഴിച്ചു ഏയ് ഞങ്ങ നമ്മുക്കൊരു ബുദ്ധിമുട്ട് ഞങ്ങള് പോയില്ല അത് കഴിഞ്ഞിട്ട് ആ മോള് വന്ന് മോളുണ്ടായിരുന്ന്
മോള് മെനഞ്ഞാന്ന് രാവിലെയാവന്നെ അവര് അവിടുന്ന് കൊട്ടാരക്കരേൽന്ന് ബസ് കയറ്റി വിട്ടിട്ട് അവര് അത് വഴി പോയി
ഓക്കെ ഓക്കെ
അപ്പഴ് അഹ് ആ ഇന്നലെ റിസൾട്ട് വന്ന് ഫുള്ളേ പ്ലസ് ഉണ്ട് ആഹ് അതൊക്കെ പോട്ടെ ആഹ് പിന്നെ അങ്ങനെ പിന്നെ ഞങ്ങ നേരെ അക്ഷയയ്ക്ക് പോയി കാരണം ഇന്നഞ്ച് മണിക്ക് മുമ്പ് അവിടെ ചെല്ലണംന്ന് പറഞ്ഞു പിന്നെതിരക്കായി പോയാ പിന്നെ ഇത് നടക്കത്തില്ല
മ്മ്ഹ് മ്മ്ഹ്
അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അക്ഷയെ അവര് നമുക്ക് നമ്മുടെ ആ ടോക്കൺ നമ്പർ ഇട്ട് തരും പിന്നെ അവര് വിളിക്ക ക്കുമ്പോ ചെല്ലണോന്ന് ഇന്നല രാവിലൊട്ടന്നെ ഒ ടി പി ചോദിച്ച് ചോദിച്ച് എന്തായാലും ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞ് അഞ്ചു മണിക്ക് ക്ക് മുമ്പ് ചെല്ലണംന്ന് പറഞ്ഞട്ട് മെസ്സേജും അയച്ചു അപ്പപിന്നെ ഞങ്ങള് വിചാരിച്ച് അന്നാപ്പിന്നെ അങ്ങനേം കൂടെ പോവാന്ന് വിചാരിച്ച് അവിടകൊണ്ടോന്ന് മോനേം മോളേം അങ്ങോട്ട് ആകി ട്ട് ഞാനും അച്ഛനും ഓരോ ജ്യൂസ് കുടിച്ചു ഓരോ പപ്സും കഴിച്ചു ആ കാരണം വരുമ്പോ താമസിക്കുവല്ലോ ചോറും കറിയൊക്കെ വെച്ചിട്ടപ്പോയേ രാവിലെ ചോ ഇ രാത്രി ഇന്നലെ തീ പള്ളീൽ പോവുന്നോസം തലേന്ന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകച്ച് ഒണ്ടാക്കി വെക്കും ഇന്നല രാത്രി തീയല് ഒണ്ടാക്കി വെച്ചു ചമ്മന്തിയരച്ച് വെച്ചു പിന്നെ പുളിശ്ശേരി ഇരി പ്പൊണ്ടായിരുന്ന് അച്ചാറുംണ്ടായിരുന്നു മീൻഅരപ്പ് തേച്ച് വച്ചിട്ട് പോയി വരുമ്പോ എളുപ്പം വറുത്ത് കഴിക്കാന്നെക്കൊള്ള രീതിയിൽ പക്ഷേ ഒന്നും നടന്നില്ല ആ വന്നിട്ടേ സമയം കഴിഞയ്ഞ്ഞ പിന്നെ ഞങ്ങൾ കഴിക്കാറില്ല അത് പിന്നെ അതറ്റത്തില്ല സമയം കെട്ട് കഴിച്ചാ പിന്നെ അതിനൊരു ഇതില്ല അതിനൊരു സുമാറില്ല
മ്മ്ഹ്
പിന്നെ ചായ ഇട്ടു കുടിച്ചു
മ്മ്ഹ് നിങ്ങള് വല്ല മന്തിക്കെ വച്ച് കഴിക്കാനൊള്ളേന് ചുമ്മ
സമയം കഴിഞ്ഞില്ലേ ആ സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കഴിക്കാൻ തോന്നത്തില്ല കാരണം ഇന്ന് സൺ‌ഡേ കൂടിയല്ലേ അവിടെ പിന്നെ അല്ലേ അങ്ങ് ജംഗ്ഷൻ അങ്ങ് പോണം അക്ഷയ ഇങ്ങ് കെടക്കുവ പിന്നെ പോക്കും വരക്കുവക്കെ ബുദ്ധിമുട്ട് ട്ടെ മെനക്കെടാ വയ്യ
മ്മ്ഹ്
മ്മ്ഹ് അതുകൊണ്ട് അങ്ങനെയൊക്കെങ്ങ് പോരുന്നു വേറെ ഫ്രണ്ട്സ് ആരൊക്കെ ഇണ്ടായിരുന്നു ദീപ്തി ഒക്കെ ഇണ്ടായിരുന്നോ
ഇല്ല, ഇല്ല ഞാനും, സുജിത്തും പിന്നെ ആശ ഒണ്ടായിരുന്നു.
ആഹ് ആശ വന്നിട്ടുണ്ടല്ലേ ആശ എന്നോട് മെസ്സേജ് അയച്ച ആശേടേ. ആഹ്, ഹ്, ഹ് ആഹ്, ഹ
പിന്നെ വേറെ ഇല്ലേ ഒരു, ഒരു, ഒ ബിനു എന്ന് പറയ നല്ലില്ലേ ഉള്ളേ അവൻ നേരത്തെ വന്നിട്ട് പോയിന്നൊക്കെ പറയ്ന്നെ. എനിക്ക് ഞാനെന്തായാലും പതിനൊന്നരയായിട്ടാ വന്നെ.
ആ, ഹാ, ഹാ. മ്മ്ഹ് പിന്നെ വേറെ എന്തോണ്ട്. എല്ലാരും വാങ്ങിച്ചോ പുസ്തകം?
ആ അവിടെ വരുന്നവര് അങ്ങനെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് ചെയ്ത് എല്ലാരും വാങ്ങിക്കണം. അത് ഇത് വരുടെ ഒരു വരുമാന മാർഗൊവ.
ട്ട് ഞാ എപ്പഴെങ്കിലും, എപ്പഴെങ്കിലും കാണുവാണെങ്കി തന്നാ മതി. ലിസ്റ്റ്. മ്മ്ഹ് കാരണം വായിക്കാൻ ഇഷ്ട്ടണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
ആ നോക്ക ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത വ തരാം.
പുസ്തകം എല്ലാത്തിന്റെയും ഫസ്റ്റ് പേജ് എനിക്കൊന്നിട്ടേക്കണേ.
അത്ഞായിട്ടേര അവളെ മോള് കുളിക്കാൻ കേറിയേക്കുവാ.
അത് കൊഴപ്പല്ല പിന്ന മതി. ഉടനെ അങ്ങ് വേണ്ട. ഉം എവിടെയൊക്കെയാ കിട്ടുന്നെ എന്തൊ ക്കാന്നൊന്നും അറിയത്തില്ല. ട്യൂഷനും ഒന്നും ആക്കിയില്ല. എവിടെ സ്കൂള് കിട്ടുന്നെനടു ത് തന്നങ് ട്യൂഷനാക്കാന്ന് വിചാരിച്ചു. അല്ല നമ്മള് ഉ ഏഹ്
ഈ അഞ്ചെണ്ണെ കൊടുത്തോള്ളോ?
അങ്ങ അത്രേം വാ മതി എന്ന് പറഞ്ഞിരിക്കുവ. ഇനി വിളി ഇനിയൊണ്ട് ഒന്നൂടെ ഇനി വിളിക്കും നമ്മളെ.
ആണോ.
എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. ആ എന്തായാലും കിട്ടാതിരിക്കുവോമ്മെ കാരണം ഈ എൽ എസ് എസ് എൻ എം എം എസ് അങ്ങനെയൊക്കെയുള്ള. പോയിന്റ് ഓരോന്നിനും പോയിന്റക്കെ ഉണ്ട് അതിനൊക്കെ സ്പെഷ്യൽ പരിഗണനയുണ്ട്.
ആഹ്, ആഹ്, ആഹ്.
ആ അപ്പൊ അതൊക്കെ ഒണ്ടായൊണ്ട് പിന്നെ മാത് സ് ക്ലബ്ബിലോ, സയൻസ് ക്ലബിലോ എന്ത്ല്ലാണ്ടൊക്കെ ഒണ്ട്.
ആഹ.
ആഹ് മറ്റേ സംഭവം മറ്റേ സംഭവങ്ങളൊന്നും ഇല്ല പി സി എൻ സി സി കാരണം ഏഹ്.
അത്, അത് ഇനി അഡ്മിഷനില്ല ഉപയോഗിക്കത്തില്ല.
ആണോ ആ അതൊന്നും ഇല്ല.
അത് നമുക്ക് എ പ്ലസ് കിട്ടയില്ലെങ്കി അവര് അതൂട ചേർത്തങ് എ
ആഹ് അതൊന്നുല്ല. പിന്നെ ഗ്രേസ് മാർക്ക് ഇല്ല അങ്ങനുള്ള സംഭവങ്ങളോന്നും ഇല്ല പക്ഷെ എൻ എസ് എസ് എൻ എം അങ്ങനെയൊക്കെയള്ള സംഭവങ്ങളേ ഒള്ളു. അതുകൊണ്ട് എല്ലാരും പറഞ്ഞു കി കിട്ടുവായിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളില. ട്യൂഷനാണ് ഭയങ്കര പ്രശ്നം നമുക്ക് കൊട്ടാരക്കരയാലും അങ്ങ്, അങ്ങ് ജങ് സ്കൂൾ എവിടെയാ അങ്ങ് മേളിലല്ലേ. ബോയ്സ്.
അൽ മോളില നമ്മള് ഈ ഇവിടുന്ന് തൃക്കണ്ണമൂലത്ത് അങ്ങോട്ട് എറങ്ങി ചെല്ലുന്നിടത്തില്ലേ.
ഇവിടുന്ന് വരുമ്പോ നേ ചെന്ന് കേറുന്നെടുത്ത്. ഗണപതി അമ്പലത്തിന്റെ മുകളിലായിട്ട് പക്ഷേ ട്യൂഷൻ സെന്റർ എന്ന് പറയുന്നത് അങ്ങ് പാല പുല്ലൂർ റൂട്ട് പാലത്തിന് അപ്പറത്താണ് രണ്ട് ട്യൂഷൻ സെന്ററും. ഒന്നൊരു സ്പെൻസറും ഒണ്ട് ഒന്നൊരു എ സി എന്ന് പറയുന്നേ രണ്ടും വല്ല്യ നല്ലൊരു ട്യൂഷൻ സെൻട്രള. മികച്ചട്യൂഷൻ സെൻട്രളാ നല്ല രീതിയിലക്കെ ഇപ്പൊ സംസ്ഥാനത്തെ ഒന്നാം റാങ്ക് അവിടെ ഒരു ട്യൂഷൻ സെന്ററില നൂറ്റി രണ്ട് ഫുൾ എ പ്ലസ്. പ്ലസ് ടൂന് ഉം. ആഹ്. അങ്ങനൊക്കെ യുള്ള ഇത് ഒക്കയാ ട്യഷൻ സെന്റർ പക്ഷെ ട്യൂഷൻ സെന്റർ ഈ അവരിപ്പോ നമ്മൾ രാവിലെ ട്യൂഷൻ വിട്ടാലും ആർ ജംഗ്ഷനിൽ ചെന്ന് എറങ്ങി അങ് അപ്പുറത്ത് പോയിട്ട് തിരിച്ച് വീണ്ടും വിട്ട് കഴിയ്ബൊ അവിടുന്ന് വീണ്ടും ഈ സ്കൂളിൽ വരണം
ഉം ഉം
അതൊക്കെയാണ് ബുദ്ധിമുട്ട് കൊച്ചങ്ങളെൊക്കെ ഇത് ഒക്കെ ഇല്ല പറഞ്ഞോണം ഇത്രയും അടുത്തൊക്കെ പോയി വന്ന് നിന്നിട്ട്
ഉം ഹും
അങ്ങനെയെന്ന് അറിയത്തില്ല വീടിനടുത്തുണ്ട് പക്ഷെ അപ്പം സ്കൂളിൽ പേവാൻ ഒരുപാട് ദൂരം ഒക്കെയാണ് പ്രശ്നങ്ങൾ
ഉം ഓക്കെ
ഒക്കെ ആലോചിച്ചിരിക്കുവാ
മോക്കള്ള ഓക് എന്ന് പോണം
മോള് എന്തോ ആയാലും ഇച്ചിരി സമാധാനമായി കാരണം എന്റെ പേരും പറഞ്ഞ് എന്നും ഒരു വഴക്കായിരുന്നു അതാണ് വിട്ടന്നും പറഞ്ഞിട്ട്
ഉം
എന്തായാലും ദൈവം കൃപകൊണ്ട് ഉം കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞു സിക്സ്ത് എല്ലാംകഴിഞ്ഞു സിക്സ്ത് സെമസ്റ്ററും കഴിഞ്ഞു ഇനി അട് ത്തെ എം എസി തന്നെ അയാക്ക് അനാൽറ്റിക്കൽ കെമിസ്ട്രി മതീന്ന് പറഞ്ഞ്ട്ട് നിക്ക്ന്നെ ആഹ് അവട അവരൊ പൊള്ളലൊണ്ട് ചെലപ്പൊ അട്- തന്നെ കൊട്ക്കും അല്ലെങ്കി ൻന്തോന്നാ മറ്റെ പൊറത്തോട്ടൊന്നിപ്പോ പോവ്ന്നില്ല തീരുമാനിച്ച് നല്ലകാര്യം എന്തോ പി എച്ച് ഡി ചെയ്യാൻ പാവാന്ന്. എനിക്കറിയത്തില്ല ഇനി എന്താ- ചെയ്യുന്നെ എന്താന്നൊക്കെ അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഞാം പറഞ്ഞ്ട്ട്നി ഒന്നിനും പോവണ്ടാന്ന് പറഞ്ഞ്ട്ടുണ്ട്. വേ അതിന്റെ കൂടെ വേണോങ്കി പി എസ് സി കോച്ചിങ്ങിന് പൊയ്ക്കോളാൻ പറഞ്ഞ്. ഇപ്പൻന്തോ എസ് എസ് ക്കെ വിളിച്ച്ട്ടൊണ്ട്. ഇമ് ഇമ് ഞാൻ വിളിക്കാമെ.
ആഹ് ശരി ഓകെ.